പ്പം കേക്ക്ന്ന്ണ്ട്
ആഹ് എന്തൊക്കെ
എന്നാണ്ട് വിശേഷം ഇല്ലല്ല കെടന്നില്ല ടി വി കാണുവാര്ന്ന് അവടെ എന്നാ എടുക്കുവാ ആഹ് കളിക്കു ഇവടെ കാത്തിരിക്ക്യാ
ആഹ് എന്നും കാണാറുണ്ടൊ
ഇല്ലില്ലാ പോർച്ചുഗല് പോർച്ചുഗല് ആണെങ്കി മാത്രം
ആഹ് പോർച്ചുകലിന്റെ അങ ആള്
ആളാ ആളാ അതെ അതെ
ആഹ് ഞാന് അങ്ങനെമുക്ക് വല്യയ ഹരം ഇല്ല
ആഹ് ഇല്ലാ കെടക്കാറായോ
ആഹ് കെടക്കാറാവണു മോന് ഒറങ്ങി ഞാൻ ദേ നാളന കാൻ വേണ്ടി പോ കൊറച്ച് പാത്രം കഴുകാൻണ്ടാരുന്നു അത്ങ്ങനെ കഴുകി റെഡിയാക്കണം അയിന്റെ എടേകൂട ഫോ കൊറെേ ഫോണില് നോക്കി ഇരിക്കണ് ഇവിടെ എൻക്ക് സമയാ വണേ ഒള്ളേ ഞാൻ കേരളത്തിന് പൊറത്താണ്
ആഹ് ആഹ് കൊച്ചിന് അപ്പം എന്നാ പ്രായെണ്ട്
അവനിക്ക് ഇപ്പോ എൽ കെ ജി പോവണ്ട് അഞ്ചരാ
ആഹ് എൽ കെ ജി ആഹ്
ഉം
ഉംഉം ആഹ് ഇവിടെ യു കെ ജി പോണ്ട് ആഹ് ഒരാള് ഒരാള് അവന് എൽ കെ ജില് ആവണ്ടെ ഞങ്ങള് നേരത്തെ കൊണ്ട് ചേർത്താരുന്നേ
ആഹ് ആഹ്
ഉം പ്രായത്തിന്റെ വ്യത്യാസം ഒണ്ട്
ആഹ്
അപ്പോ ഇനി ഒരു കൊല്ലം കൂടി ചിലപ്പോ യു കെ ജി തന്നെ ഒന്നൂടി ഇരുത്തണ്ടി വരും
ആഹ് അപ്പോ നാട്ടിലാണേലും അവന് നല്ലോം പ്രായം നോക്കുണ്ടല്ലോ ല്ലേ
ആഹ് അതെ അതെ
അവന കേറ്റി വിട്ന്നിലല്ലോ
ഉം അതെ അതെ പിന്നെ കൊച്ചു പഠിച്ചോളു
ആഹ് കൊഴപ്പോന്നില്ല
സി ബി എസ് സി അല്ലേ
ആഹ്
ഉം ഉം
ഇവിട പിന്നെ ആഹ് ഇവിട അൻക്ക് ഇപ്പോ ചൂടിന്റെ സമയാണ് അപ്പോ നാട്ടില് ഞമ്മള് ഏപ്രിൽ മെയ്ള്ള പോലെ വെക്കേഷന്റെ ടൈം പോലെ ഇപ്പൊ ഇവിടെ വെക്കേഷന്റെ ടൈം സമയം
ആഹ നിങ്ങള് എവിടെയാ ഏത് ആഹ് എവിടെയാ കൺട്രി ആഹ ആഹ
ആഹ
ആഹ് ഉവ്വാ ഉവ്വാ ആഹ് പിന്നെ
ആ ഓ ഇപ്പഴാണ് ഞങ്ങളെ വെക്കേഷൻ
ആഹ ആയിക്കൊട്ടെ ആയിക്കൊട്ടെ ആ ഫുഡൊക്കെ കഴിച്ചോ ആഹ ഉവ് ഉവ് ഉവ്
ഉം ആ ഭക്ഷണൊക്കെ കഴിച്ചു ഒക്കെ കഴിഞ്ഞ് അവന് കൊട്ത്ത് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അവനോ ഒന്നറങ്ങണംന്നർപ്പം കൂടെ ജസ്റ്റൊന്ന്ങ്ങനെ നിന്നു ഹ് അപ്പം ഞാന്ങ്ങനെ ഫോണ് നോക്കി അവിടെഇരുന്നു കൊറ്ച്ചേരം ഇന്നിട്ട് പിന്നെ പാത്രം കഴ്കിയത് കഴുകാൻ കൊറ്ച്ച് ബാക്കിണ്ടായിന്നു ചോറ് വെച്ച കലം അയിനൊക്കെ ഇട്ട്
ആഹ ആഹ ഉവ്വ് ഉവ്വ്
ഉം അവിടെ നേരത്തെ കഴിക്കോ
ആഹ ഞങ്ങള് നേരത്തെ ആഹ നേരത്തെ കഴിക്കും ഞങ്ങളെ ഇ ന്യൂട്രീഷന്റെ ഇത് കോഴ്സിനൊക്കെ ചേർന്നതല്ലേ അപ്പൊ ഫുഡിങ്ങ് കാര്യങ്ങളെല്ലാം പറഞ്ഞ്ങ്ങാണ്ട് ഇപ്പ അയിന്റതായ രീതീല് മുന്നോട്ട് പോവുകയാ
ആഹ് കഴിച്ചഅ് ഫോട്ടോക്കെ വെച്ചൊറ്ക്കാണ്ടാവൊല്ലലേ
ആഹ് ഉണ്ടുണ്ട്ണ്ട് അതൊക്കെ നമ്മള അതാ ക്ലബി പോണം അ നമ്മള ക്ലബി പോണം പിന്നെ ഫുഡിന്റെ എല്ലാം അവർക്ക് അയച്ചു കൊടുക്കണം
ആഹ്
ഉം അങ്ങനെ
അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഓ അവൻ ചോയിച്ചേ തേക്ക്ണേന്റെ എത്ര എമൗണ്ട്ന്ന് അറിയാന അഒക്കെ വിട്ടൊട്ക്കണംന്ന് ആഹ് ആഹ് കൊറേ ആയി തുടങ്ങിട്ട്
ആഹ്
നിങ്ങള് ഫോളോയ്യാൻ തൊടങ്ങിട്ട്
ഞങ്ങളിപ്പോ അഞ്ചാറ് മാസായി
ആഹ് മാറ്റണ്ടോ എന്തിന് തടി കുറ ക്കാം വേണ്ടിട്ട്
അതെന്നെന്ന് വെച്ചാ ഈ ഡെലിവറി കഴിഞ്ഞപ്പോ കൊറ്ച്ച് തടി വെച്ചു അതായത് ഞാൻ സ്ലിം പോലെ ആയിരുന്നു
ആഹ്
അത് കഴിഞ്ഞപ്പ ഇത് കഴിഞ്ഞപ്പ ഇച്ചിരി വണ്ണം വെച്ചു അതിനന്ന് മെയിന്റെയിൻ ചെയ്ത് പിന്നെ ജിമ്മിലാ ദ്യം പോണന്നൊക്കെ വെച്ചായിരുന്നു പിന്നെ അത് ഭയങ്കര റിസ്കൊക്കെ ആയൊണ്ട് എല്ലാർക്കും നടു വേനിംക്യാന്നൊക്കെ പറഞ്ഞായിരുന്നെ ഇതിന് പോയി അപ്പൊ അത് മാ റ്റിയപ്പ ഇത് അതെ അതെ അതെ ജിമ്മില് വെല്ലൊം പോണ്ടോ
ഇല്ലല്ല
ആഹ് ആഹ് ആഹ്
ഇപ്പ നല്ലോം പോവ്ണ്ടല്ലോ പെണ്ണ്ങ്ങളൊക്കെ
ആഹ് ഇപ്പ മിക്കേരും അതന്നെ ഇപ്പ എല്ലാത്തിനും വണ്ണ ഒക്കെ വെച്ചിരിക്കുന്നോണ്ട് എല്ലാരും തന്നെ ഇപ്പ ഇങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങുവാ
അതെ ഇപ്പ നല്ലോം ശരീരം നോക്ക്ണ ആൾക്കാരന്നെ
ആഹ് അതെ അതെന്നാച്ചാ അസുഖങ്ങളൊക്കെ വരില്ലേ അതുകൊണ്ടാ
ആഹ്
ഉം ഉം
പണ്ടൊന്നും പിന്നെ തടി കൂട്ണും കൊറിണും അങ്ങനെ വല്ലാതെന്നും കുലപ്പോ അത് നല്ലോം ശ്രദ്ധിക്ക്ണ്ടല്ലോ
ആഹ് മിഷ്യം വർക്കും കാര്യങ്ങളൊക്കെയല്ലേ
ആഹ് ശരീരനങ്ങ്ണില്ല്യല്ലോ
ന്നൊല്ല പ ഇപ്പ വര്ന പിള്ളേരെ സ്കൂളിൽ വിടണെങ്കിൽ വണ്ടി മുറ്റത്ത് വരും അല്ലെങ്കിൽ നമ്മടെ വണ്ടി കേറ്റി വിടും. പണ്ടൊക്കെന്ന് പറ്ഞ്ഞാൽ നടന്ന് സ്കൂളിൽ കൊണ്ടേക്കണായിരുന്നല്ലോ
ആഹ് പ്പ ശരീര അനങ്ങ്ണില്ല്യല്ലോ അടുക്കളേല് ഞങ്ങള് നിന്ന് ഇങ്ങനെ ഫുഡ് ഇണ്ടാക്കാ അങ്ങനെ
ആഹ അതെ അതെ നേരത്തെ നമ്മൾ അരകല്ലയിലൊക്കെല്ല അരച്ചുകോണ്ടിരുന്ന ഇപ്പൊ അതൊന്നും അല്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും. കൈവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ മിക്സിയല്ല ഇപ്പൊ അങ്ങനെ, ഓരോരോ താ അപ്പൊ നമ്മള് കാ